ലോ
ഉം എന്തൊക്കെ ഓഹ് കേക്ക്ണ്ട് സുഖായി ട്ട് പോണ്
ഉം എവിടെയിര്ന്നു മളേ ഒരു വിവരൂല്ലല്ലോ
ഞാനും തെരക്കിലായിപ്പോയി പിന്നെ ഫോൺ ഓരോ പ്രശ്നങ്ങള് അങ്ങനെക്കായിട്ടങ്ങനെ
ആഹ് ആഹ് ഇതെന്ത് സുഖായിരിക്കുന്നു മക്കളൊക്കെവിടെ?
മക്കളൊക്കെതാ അവടെണ്ട് ഇന്ന് പ്പോ ഫ്രീയല്ലേ ഇന്ന് ഉം
ഭക്ഷണം കഴിച്ചോ?
ഓഹ് ഭക്ഷണം കഴിച്ച് ഇരിക്കാണ് ഇന്നെന്തെങ്കിലും പ്രത്യേകിചെന്തേ ണ്ടാക്കിര്ന്നാ?
ഏഹ് ഇന്ന് ഞ് സ്പെഷ്യലൊന്നുല്ല നോർമലെന്നെ ആഹ്
ഇന്നലെ പിന്നെ അമ്മക്ക് ഇണ്ടാക്കാനൻ ആഹ് അതെ ഞാന് ഇന്ന് പിന്നെ ഞാനെന്നും സാധാര്ണെ എനിക്ക് രണ്ട് പേര്
ആഹ്
അങ്ങനെ കൊഴപ്പല്ല വലുതായാ അഞ്ചാം ക്ലാസ്സിലാ
ആഹ് അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയോ ആഹ്
അൻക്ക് കൊറച്ച് വൈകിയാണോ ഉണ്ടായത്?
ആഹ്
ആഹ്
ചെറ്തിന് എത്രേപ്പോ?
ഇത്ര വിളിച്ചായി മോള ഓ ആഹ ഒരു മൂന്ന് വയസായിട്ടുള്ളൂ
ആഹ് അംഗലവാടിലൊക്കെ പോവാ ആ അടുത്തണ്ടാവുലെ ഉം ഭർത്താവേവിടെ
ഭർത്താവ് ഇപ്പൊ പുറ ഉം ജോലിക്ക് പോയതാണ് അപ്പം വരൂ ഇപ്പൊ വരും
ആഹ് ആ വരുന്ന സമയായോ അഞ്ചു മണി അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ
നാല് മണി ആവുമ്പോത്തന് വരും
ആ
ഉം അത് ഇവിടെ നാട്ടിൽ തന്നെ കൂലിപ്പണി തന്നെയാണ് ഇപ്പൊ അങ്ങനെ ടൈം നേരത്തെ നേരത്തെ ഇറങ്ങും ആഹ നേരത്തെ ഏഴു മണി ആ ഒരു ടൈമിൽ ഇറങ്ങും
അതാണ് നല്ലത് ഒരു കണക്കിന് മറ്റത് എന്താ അറിയോ ഞമ്മൾ അവര് ഇറങ്ങുമ്പോ തന്നെ എട്ട് മണി ഒമ്പത് മണി പിന്നെ എന്തു ണ്ടാവും പിന്നെ വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കണ്ട
ആഹ അതെ
കുറച്ച് നേരത്തെ ഇറങ്ങണമെങ്കിൽ ആ തണുപ്പും ചെയ്യാ അല്ലാതെ വെയിലൊന്നും കൊള്ളണ്ടല്ലോ
അതെ അത അതെ ഇതിപ്പം മയക്കാലാണോ വേനൽക്കാലാണോ എന്നുള്ളരു ഡൗട്ട്
അത്രക്ക് ചൂട്
ആഹ അതെ എന്താ ചെയ്യാ ഇങ്ങനെ ആകുമ്പോ അടുത്ത വേനല് ആകുമ്പോഴേനും വെള്ളം
എ ഞങ്ങൾതൊക്കെ പ്രാവശ്യം നല്ലോണം വറ്റിയിരുന്നു കിണറൊക്കെ വറ്റിയതായി കാരണം ഞങ്ങളില് ഞങ്ങള് രണ്ടും മൂന്നും മൊട്ടറൊക്കെ വെച്ചിട്ടുണ്ടെ തറവാട്ടില് മോട്ടർ ലാസ്റ്റ് വെള്ളം കുറവാ ന്ന് പറയുമ്പോ മോട്ടർ എടുത്ത് വെക്കും എന്നിട്ട് ബക്കറ്റ് കൊണ്ട് മുക്കും അപ്പൊണ്ട് പിന്നെ ഞ കുഴൽക്കിണർ ഉണ്ട് കൊയൽ ക്കിണറത്തെ വെള്ളം കൊണ്ട് നമുക്ക് ഭക്ഷ വെക്കാനോ അല്ലെങ്കിൽ അതെ പോലെ ബാത്ത് റൂം ഇതൊക്കെ ഭയങ്കര വൃ ത്തിയെടായിരിക്കും
ആ ആഹ ആഹ ശരിയാ അലക്കാന് എടുക്കാം അലക്കാന് എടുക്കാം
നമ്മള് സോപ്പും പൊടിയൊക്കെ ഇതാവില്ലേ അതൊക്കെട്ട പതയില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ ആ അപ്പൊ ഞങ്ങള് കുറച്ച് വെള്ള അപ്പം ഇനി കുടിക്കാനും വെള്ളം ഉണ്ടാവില്ല വിചാരീച്ചു മോട്ടറൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് വെള്ളം വരില്ല അതിന് നമ്മള് അതിനായിട്ട എടുക്കണം ഇതിന് ഈ രണ്ടു മാസത്തിന് മാത്രം കിട്ടില്ല പിയിലൂടെക്കെ വെള്ളം പോവൻ തീരല്ലാത്തവർക്ക് എടുത്തോട്ടെ ന്ന് വിചരിച് നമ്മള് എന്തിനാ വെറുതെ അതെടുക്ക അപ്പൊ വെള്ളം ഞങ്ങൾ മറ്റുള്ളവർക്ക് അടിച്ചു കൊടുക്കും മറ്റേ കുടിക്കാനല്ലാതെ ഉപയോഗിക്കാാന് എന്നിട്ട് കിണറ്റിലെ വെള്ളം ശുദ്ധമായ വെള്ളം ഞങ്ങൾ എല്ലാവരും കുടിക്ക
അങ്ങനെയ ഇട്ടാ ഇപ്രാവശ്യം പോയത് അങ്ങനെ ഞങ്ങള് പറയാ മഴയില്ലെങ്കി ഇതിലും കഷ്ടമായിരിക്കും ല്ലൻ പോ ഇപ്പഴ തോട്ടിലും കേറ്റിലും വെള്ളം
ആ ഇതിപ്പോ നിറഞ്ഞൊഴുകണ സമയാണ് കിണറൊക്കെ നിറയേണ്ട സമയം
എന്റെ വീടിന്റെ മുന്നില് നേരെത്തോടും പാടാണ് ഈ കാലത്തൊക്കെ പാടവും തോടൊക്കെന്നായിട്ട് എതാണ് തോട് ഏതാണ് പാടന്നറിയ അ അവസ്ഥായിരുന്നു ഒലിച്ചു പോയി പ്രാവശ്യം ഞാൻ ചെന്നപ്പോ അവിടെ വെള്ളം തന്നല്ല ഞാൻ ഓനോട് പറയും ചെയ്ത് ഇപ്രാവശ്യം പക്ഷെ മഴ കണ്ടിട്ട് നമുക്ക് വെള്ളം തന്നെ ഇല്ലല്ലോ എങ്ങനെപ്പം ഇതു പോവാ മറ്റേത് മക്കളൊക്കെ ചെന്ന ചാടുമായിരുന്നു അയിലെ ഇപ്പൊ ഇന്ന് ചെറിയ മോനെ ചാടാ പറഞ്ഞ ചെറിയറ വെള്ളല്ലേ ഉള്ളൂ അത് ചാടണ്ടന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് ഇപ്പം ഇപ്പ ഈ മസ്തിസ് മറ്റേ മസ്തിഷ്ക
ത്ത് ആ ജൊരല്ലേ അത്പ്പ പേടിയാന്ന് ന്നെ ഉമ്മ പറഞത് വെറ്തെ അസുഖം വച്ച് വര്ത്തണ്ട അയിലൊന്നും എറക്കണ്ടാന്നൊക്കെ പറ ഞ്ഞ് കാരണം നല്ല കുത്തിയൊലിച്ച് പോകണം വെള്ളം. അയന്നെ ചപ്പും ചവറും പക്ഷെ എത്രിം ഞാനൗടെ ചെ റ്റെങ്ങും കൊറേ കുട്ടിയോള് എവിടുന്നോ വന്നിട്ട് ചാട്ന്ന്
അശോ അത് ആഹ് അല്ല അത് അറീല നമ്മള് വീട്ട്ന്ന് മ ക്കൾ പോണത് എങ്ങോട്ടാന്നമ്മളറിണില്ലല്ലോ
ഇല്ല അതാണ് പ്രശ്നം അവര് കളിക്കാനാന്ന് പറഞ്ഞിട്ട് പോന്നതായിരിക്കും വല്ല ഫുട്ബോൾ അവടെ ട്ട് ചാടാണേ വെള്ളത്തില് നീന്തലും പഠിക്കലൊക്കെ നല്ലതെന്നേണ് പക്ഷെ ഇങ്ങനെ ചാടിയാല് ന്നട്ട് ഞാന അവരോട് പറഞ്ഞ് ഈ ചാളിവെള്ളത്താങ്ങള് കളിക്കുന്നോയ്ച് ചോിച്ചച്ച് അപ്പൊ അവർക്ക് അതൊന്നും വിഷയേല്ല അവർക്ക് വെള്ളായാമതി
അവർക്കെന്ത് അവർക്കെന്ത് ചോരം എന്ത് പനി
ആ അവർക്ക് വെള്ളം കണ്ടാല ഏവിടെ കളി അത് അതിപ്പം ഞാ ഗ്രൗണ്ടില്െ കൊറച്ച് വെള്ളം ചളി ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കളിക്കും
അങ്ങനെയൊരുതല്ലേ പന്തതുളിച്ച
മ്മ്
കുട്ടികളുണ്ട്ന്നറിയോ വെറും ഫോണ്ലും ഗെയിമിലും ആയിട്ട് കുത്തിര്ക്ക്ണ കുട്ട്യള് നല്ല അതൊക്കെ നമ്മളീ ഗ്രാമം പ്രദേങ്ങളിലങ്ങൻത്തെ കുട്ടികളെ കാണാൻ പറ്റ്
ഏ ഇല്ലല്ല നമ്മളൊകെ കൊറേക്കെ പക്ഷെ ഇപ്പൊ വീണ്ടും ഈ ഗെയിമിന്റെ ഒരതിക്രമം കാരണം കൊർച്ചാളുകൾ ഇപ്പം ആദ്യത്തെ പോലെ നമ്മള കാല ഘട്ടത്ത്ത്തെ പോലേയല്ല ഇപ്പൊ കൊറേയൊക്കാളുകൾ ഗെയിമിന്റെ അഡിക്റ്റ് ഞങ്ങളവിടെ ഇനി വൈഫൈ വൈഫ് വൈഫയ് കൊണ്ട് ഉപകാരത്തിനകാട്ടിം കൂടുതല് ഉപ്
ഉപദ്രവാണ് ഇത് മക്കളിങ്ങനെ നോക്കിക്കാ ഫോണിമ്മേ കളിക്കാൻ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അന്ന് ഫുള്ള് ഫോണിലാ അല്ലെങ്കിട്ട് ഞാൻ എന്താ വിചാരിച്ച് ഫോൺ കൊടുക്കാറില്ല ടി വി ഇട്ടൊട്ക്കും അതിലുള്ളത് കണ്ടാലും കൊർച്ച് കണ്ണിന് ബാധിക്കൂലല്ലോന്ന് വിചാരിച്ചിട്ട് അതിൽ എന്താ വരന്നച്ചാ അത് കണ്ടാ മതീന്ന് പറയും ഫോണ് കൊടുക്കുമ്പോ ഒരു ടൈം വെച്ചിട്ട് കൊടുക്കും അല്ലെങ്കി അതിന ടിറ്റതായ കുട്ടികൾക്ക് ആരോഗ്യം നോക്കണ്ടെ കണ്ണ് ത് ആ പിന്നെയെന്ന് വെച്ചാ മറ്റുള്ളവരോട് ഒരു ബന്ധോവും ഉണ്ടാവില്ല ഇല്ലാ അതാണ് മെയിൻ പ്രശ്നം ഒരൊറ്റപെടലവസ് അതുകൊണ്ടാണ് ഈ കുട്ടികളൊകെ പെട്ടന്ന് ഈ ആത്മഹത്യേകൊകെ പോവുന്നെ കാരണം അവർക് അതാരോട് പറയണം എങ്ങ് ഞമ്മള് പണ്ടൊക്കെന്നർഞാ അമ്മകെന്തങ്കിലൊര് കാര്യം പറ്യാൻ ഇഷ്ടം പോലെ തൊൺ കൂട്ടാരികൾകള് അല്ലെങ്കി ഉമ്മ് ഉമ്മാ ഉപ്പാ ഏതിനിം ഫെയ്സ് ചെയ്യാനുള്ളൊര് മനോഭാവം ഞമ്മക്ണ്ടായിരുന്നു പക്ഷെ ഇപ്പോന്നർഞാ ആ ഇപ്പൊ അവർക്ക് ഈ ഗയിമിന് മാത്രേ ഇത്ള്ളൂ അയില് തോറ്റ പോയിട്ട് ഇതാകു ആത്രേള്ളൂ അതാ ആരോടേലും പറയ അങ്ങൻതൊര് മെയ് ഇതൊന്നുല്ലല്ലോ കുട്ടികൾക് ഇതാരോട് പറയണം എങ്ങനെ ഇതിനെ അതിജീവിക്കണം ന്നുള്ള ആ ഒരു ആവശ്യങ്ങളോ കാര്യ ഒന്നും അവർക്ക്റിയുന്നില്ല ആ പിന്നെ പെന്താ ഇപ്പ ഇവരോട് ചെയ്യാ അവരോട് പറയാ അതുകൊണ്ടാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ മാറ്റം വരുന്ന കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക് ആ അത അവർക്ക് മനസ്സിലാവില്ല നമ്മളിങ്ങനെ ഞമ്മള് രക്ഷിതാകള് ശ്രദ്ധിക്കണം എത്ര ശ്രദ്ധിച്ചാലും ചെറിയൊരു വീഴ് ഇത് വന്നാ അപ്പോഴേക്കും പോകുന്നില്ലേ ഓരോന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്നുണ്ട് എന്ത സംഭവങ്ങളി വാർത്തകളൊന്ന കേ അതായി അങ്ങനായിക്കാൺ
അതെ ഞമ്മളങ്ങനെ ഞമ്മള് ശ്രദ്ധിക്കണം ഞമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കരുത് ഫോണ്
ഒരു ഭാഗത്ത് ഫോണോണ്ടുള്ള ഉപകാരങ്ങൾ ഒരു ഭാഗത്
ആ ഭയങ്കര ഏതാ ആഹ്
പിന്നെ വേറെ എന്താ ചായക്കെന്തത്
ചായക്ക് കടി എന്തെയ്‌ലൊക്കെ ഇണ്ടാക്കണം.
ഉം എന്തേ എന്തേലുംണ്ടൊക്കെ ഇണ്ടാക്കോ
ഓഹ് മക്കള് വരുമ്പളത്തേനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണം ചായക്ക് കടി.
ആഹ് ആഹ് പിന്നെ ഉമ്മേം ഉപ്പേക്കെ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്കണ് പിന്നെ എന്താ ഇം നാട്ടിലവിടെ എന്തെങ്കിലും പ്രത്യേകം വിശേഷങ്ങൾ എന്തേലും ഇണ്ട
ഉം വിശേഷങ്ങളൊന്നും ഇപ്പ അങ്ങനെയൊന്നും ഇല്ല കല്ല്യാണെണ്ട് നാളെ.
ആഹ് ശ ആഹ് ആഹ് ആഹ് അല്ല നിനക്ക് അവള് വിളിച്ചിരുന്ന വീട് കൂടീരി ക്കലിണ്ട് പറഞ്ഞിട്ട്.
ഇല്ലാ അവള്
നമ്പറിണ്ടാ ആഹ് നമ്പറ് പോയിണ്ടാവും. ഞാൻ കൊടുക്കാ ഞാൻ കൊടുക്കാ കാരണം എന്താച്ച് ഇപ്പെല്ലാരും ഉണ്ട് എല്ലാരും വരുന്നെണ്ട്.
ആഹ് അപ്പ എല്ലാരെയും കാണാൻ പറഞ്ഞിരുന്നെന്നോട് ഇണ്ടെന്ന്‌ നസ്രത്തു വിളിച്ചപ്പോ പറഞ്ഞിരുന്ന് നിന്നെ വിളിക്കുവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സമയിണ്ടല്ലോ വിളിക്കുവായിരിക്കും.
ആഹ്
ന്നാലോ ഇതായാലും
ആഹ് അതെ അതെ ആഹ് അത് ശെരിയാ നമ്മള് ഏഹ് എന്താ ശരിയായിട്ട് ഒഴിഞ്ഞീന്നാ അത് ഒരു രസം എണ്ടാവൂല്ല ഉം ഉം ഞാൻ പറയാ ഇതേപോ
ആഹ് അവളോടൊന്ന് പറയാ ആഹ് അവള് വിളി‌ക്കിണ്ടാവും. ആഹ് വീട് എന്തായാലും അവള് ഒരു വീടും കാര്യങ്ങളൊക്കെ ആയില്ലെ
ഓഹ് അതേ ഒരുപാട്. അത് ഭയങ്കര പ്രയാസാ ണ് അവൾക്കാ കൂ കൂട്ട് കുടുംബംന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടില് ഭയങ്കര പ്രയാസ
കൂട്ട് കുടുംബത്തില് നല്ലതാണെങ്കി കൊഴപ്പോന്നുല്ല പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പലരും പറി ഇപ്പഴല്ല പണ്ടൊക്കെല്ലെ അവര് കൂട്ടുകുടുംമ്പത് തന്നല്ലേ ജീവിച്ചിരിന്ന പക്ഷെ ഇപ്പോഴന്നും ആർക്കും അങ്ങനെ ഒന്നിനും ഒരു ഇതില്ല ക്ഷമല്ല ക്ഷമ ന്ന്ള്ള സാധനം ഇണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ കൂട്ടുകുടുംബത്തില് ഇല്ലെങ്കി എന്ത്ണ്ട്ന്നറിയോ പലവരും പാത് തും പറയുന്നതും അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം പ്രശ്നങ്ങൾന്നല്ലേ
ഔഫ് ഭയങ്കര പ്രശ്നാ അവിടെ നാത്തൂമാര്ണ്ടായിട്ട് ട്ടേ നാത്തൂമ്മാരും ഭയങ്കര അങ്ങട്ട്ടും ഫൈറ്റാ ഭയങ്കര ഫൈറ്റാ
അപ്പഅതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും വീടായി
ഓഹ് അതാണ് ഭയങ്കര സന്തോഷാ അതാവസ് സന്തോഷം ഭയങ്ക തറയിട്ടപ്പോ തന്നെ അവളന്നെ എനിക്ക് വിളിക്കല്ണ്ട് ഓഹ് തറയിട്ടപ്പോതന്നെ പകുതി സമാ മാധാനായിനി ഇനി കുറച്ചും കൂട്യല്ലെ ഉള്ളൂ ന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരുപാട് കടംണ്ട് പറഞ്ഞു ട്ട്ണ്ട് ഒരുപാട് കടംണ്ട് എന്നാലും വേണ്ടിയില്ല ഹസ്ബൻഡ്നായാലും ഹസ്ബൻറിന് മനസ്സിലായി ആദ്യഒന്നും അവളെ ഭാത്ത് ഇല്ലേയിരുന്നു ഹസ്ബന്റ് പക്ഷെ പിന്നെ ആഹ് ഹസ്ബന്റ് ഭർത്താവിന്റെ വയ്- പിന്നെ അത് മനസ്സിലായി ഭർത്താവ് പിന്നെ അവളെ ഭാഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഒരു വീട് വേഗാക്കണം ന്ന്ള്ള ആ ഇതീല് കടൊക്കെ വാങ്ങി ഏതായാലും ഇപ്പം നല്ലൊരു വീട് തന്നെ ഇണ്ടാക്കി കൊടുത്തു
എല്ലാ ജെല്ലാ പണികളും തീർന്നിട്ടുണ്ടാവുംല്ലേ എന്നിട്ടാണെങ്കില് ആഹ് വലിയ ഫങ്ഷനാണോ
വൽതായിട്ട് അത്യാവശ്യം അവളെ എല്ലാ ആള്കളെയും വിളിക്ക്ണ്ട് ന്യാസ് ഉം ഭർത്താവിന്റെ ആള്കൾ എങ്ങനെയാണെന്ന് അറിയില്ല
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞ് എന്തായാലും നമുക്ക് അവിടന്ന് വെച്ചിട്ട് കാണാം
ആഹ്ഓക്കെ ഓക്കെ അഅ് ആൺകുട്ടി ആൺകുട്ട് ൺകുട്ടികളും വരും ന്നൊക്കെ പറഞ്ഞിട്ട്ണ്ട് എല്ലാരെയും ഒന്ന് കാണാം കൊറേ ഒരുപാട് കാലത് ആയില്ലേ
ശേഷല്ലേ എല്ലാരൊന്ന് കാണാ ഒരുമിച്ച് കൂടുന്നത്. അതിന്റെ ഓർമയാരിക്കും
അതെ യതെ എടാ ഇൻ്റെ മോള് മോൻ വന്ന്ട്ട്ണ്ട് ഞാനൊന്ന് പോയോക്കെട്ടെ ട്ടോ ഞാ കൊർച്ചയ്ഞ്ഞിട്ട് വിളിക്കാട്ടാ
ആഹ് ഓക്കേ ഓക്കേ എന്നാ ശെരി